ലോ ആഹ് പ്പൊ കിട്ടീലേ
ഹലോ
ഹലോ
ഹലോ
കേക്ക്ണില്ലേ കേക്ക്ണില്ലേ
അഹ് അഹ് റെയ്ഞ്ച് ഇല്ല റെയ്ഞ്ച്ല്ല ഉം
വ്ടെ പോയ് നിക്കേ
റെയ്ഞ്ച് ഇല്ലാ
പറയ്ന്നത് കേൾ
കേൾക്കുന്നുണ്ട്
എന്തൊക്കെ വിശേഷം
സുഖം
ഫുഡ്ഡ് കയിച്ചോ വെള്ള്യായ്ചെ
ഫുഡ്ഡ് കയിച്ചിട്ടില്ല നിങ്ങള്
എന്താന്ന് സ്പെഷ്യെല് ഇല്ല കയ്ച്ചിട്ടില്ല ന്നെന്താ സ്പെഷ്യെല് ഫ്രൈഡേ ഒക്കെല്ലേ
ഇന്ന് ബിരിയാണി
ബീഫ് ബിര്യാണ്യോ
അതേ ഇങ്ങളോടെ ആരെക്കെയുണ്ട് ഹലോ കേക്ക്ണില്ലാ
ചായ കുടിക്കലില്ലെ അവ്ടെ
ഇങ്ങളോടെ ആരെക്കെയുണ്ട്
ഇവിടെ എല്ലാരുണ്ട് ഉമ്മാ ഉപ്പാ
ഓഹ്
ള് എല്ലാവരു ഉണ്ട്
ഓക്കെ നിങ്ങെക്കെന്താ സ്പെഷ്യെൽ
ഞങ്ങക്ക്ന്ന് തേങ്ങാച്ചോറും എറെച്ചിയും കുമ്പളങ്ങിം കറിയും
ഓഹ് പിന്നെന്തുംല്ല മഴെണ്ടോ
ആഹ് മഴണ്ട് വടെ അവടെ
ആഹ് ഇവിടെ നല്ല മഴേണ് ഭയെങ്കെരെ തണുപ്പാണ്പ്പോ
തന്നെ
ഉം
ഇവിടേം തണുപ്പുണ്ട് ആഹ് ചൂട്ണ്ടാവൂല ഇപ്പൊ രണ്ടു ദിവസൊക്കെ നല്ല വെയിലല്ലേയിരുന്നു
ആഹ് ആഹ്
അപ്പ നല്ല മഴ ആണിപ്പം
ആഹ് എല്ലാവർക്കും സുഖല്ലേ
ആഹ് സുഖംആണ്
ആഹ്
പിന്നെ എന്തൊക്കെയാ വിശേഷം
പിന്നൊന്നുംല്ല
ഫുഡ് കഴിക്കാനായോ
ഫുഡ് കഴിക്കാൻ ആവുണൊള്ളൂ
ആഹ്
അത് ആര സൗണ്ട് മോള സൗണ്ടാ
ആഹ് മക്കളൊക്കെ ഇണ്ട് ഇപ്പ ഇവിടെ എല്ലാരും ഉണ്ട്
ഓ
പിന്നെ
പിന്നൊന്തില്ല
രാത്രിക്കൊക്കെ ഫുഡ് സെപ്പറേറ്റ് ഉണ്ടാക്കലാണോ അതോ രാവിലെ ഉച്ചക്ക് ഉണ്ടാക്കിയ ഫുഡ് തന്നെയാണോ ഉണ്ടാക്കി ക്കല്
അല്ല ഉച്ചക്ക് ഉണ്ടാക്കിയത് തന്നെയാണ് ഒക്കെ ഒറ്റടിക്ക് കഴിക്കാള്ള രീതിയില്
ആഹ് മാങ്ങൊക്കെ ഉണ്ടവിടെ
ആഹ് മാങ്ങ ഇപ്പോ ഒക്ക കഴിഞ്ഞിണ്ട് ചക്ക ഇണ്ട് നല്ലോണം ഉം നിങ്ങള അവിടെ
ഇവിടെ മാങ്ങ ഉൺണ്ടായിരുന്നു മാങ്ങ കഴിഞ്ഞു
ഓ ഓ
ഫ്രൂട്ട് ആയിട്ട് ഇപ്പം മാങ്ങ ഇണ്ട് റബൂട്ടാൻ്റെ മരംണ്ട് റംബൂട്ടാനില്ല
ഞങ്ങളിവിടെ ചിക്കുമരോണ്ട് പക്ഷെ നിറച്ച് ചിക്കു ഉണ്ട് ഒന്നും ആയിട്ടില്ല
തന്നെ അപ്പൊ പറിച്ചെച്ച മതി കുറച്ച് കഴിയുമ്പോ റെഡി ആവും
അത് ഒക്കെ ചെറുതാണ്
ആഹ് പിന്നെ ഇവിടെ ചക്കമരോണ്ട് പക്ഷെ ചക്ക ഇല്ല ചക്ക നാലേണോം ഇപ്പൊ ഉണ്ടായിട്ടുള്ളായിരുന്നു
ഓഹ് ഇവിടെ ചക്ക ഇഷ്ടംമാതിരി ഉണ്ട്
തന്നെ അതുകൊണ്ട് എല്ലാർക്കും കൊടുക്കാലോ
ആഹ് ഞങ്ങൾ അങ്ങനെ കൊടുക്കാറി അയൽവാസികൾക്കൊക്കെ കുടുംബക്കാർക്കൊക്കെ കൊടുക്കാറുണ്ട്
തന്നെ
അതെ
പിന്നെന്താ വർക്ക് ചെയ്യുന്നുണ്ടോ
വർക്ക് ചെയ്യുന്നില്ല ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞിട്ടെള്ളൂ
ആഹ്
ആഹ്
ഓരോ കോഴ്സിന് ഇങ്ങനെ തിരേയേണ്ടി വരും
ആഹ് ഇനി അടുത്ത ഡിഗ്രി എടുക്കാനുള്ള പ്ലാനിങ്ങിലാണ്
ആഹ് പിന്നെ
നിങ്ങളോ എന്തേലും വർക്ക് ചെയ്യുന്നുണ്ടോ?
പോയിരുന്നിലേ. ഇല്ല ഞാൻ വർക്കൊന്നും ചെയ്യുന്നില്ല.
ഏഹ്, സ്കൂൾക്ക് ബസ്സിനാ പോയി പോയിരുന്നേ
എങ്ങനെ, ബസ്സിന്ലെ കുറേ പോവാനുണ്ടോ സ്കൂൾക്ക്?
ഇവിടുന്ന് കൊറച്ച് ദൂരോണ്ട്.
ആഹ് സ്കൂൾ ബസ്സിലാണോ അതോ ലൈൻ ബസ്സിലോ
സ്കൂൾ ബസ്
ആഹ്
നിങ്ങളോ?
എങ്ങനെ?
നിങ്ങളോ?
എങ്ങനെ?
നിങ്ങൾ നിങ്ങക്കെന്താ ജോലി എന്താ?
ജോലിയൊന്നുമില്ല.
ആഹ് ആഹ് ഓഹ് ഓഹ്
ഇവിടിപ്പോ കറന്റ്‌ പോയി, എങ്ങനെയാ
ഭർത്താവിന്
ഭർത്താവിന് ടി വി ഷോപ്പ്.
ഓഹ് ഓഹ് എന്താ പറഞ്ഞെ കറന്റ്‌ പോയിന്നോ?
ആഹ് കറന്റ്‌ പോയി.
ആഹ് ഞങ്ങളിവിടുത്തെ ഇൻവേർട്ടർ കേടായി ഇന്ന് ഇപ്പ നന്നാക്കാൻ കൊടുത്തിണ്ട്.
തന്നെ ഇവിടെ ഇൻവേർട്ടറില്ല. ഇണ്ടാർന്നു പക്ഷെ അതിന്റെ ബാറ്ററി കേടാണ്.
ആഹ് അതെ ഇത്ബിടെ അതന്നെ ബാറ്ററി ചാർജ് നിക്കണില്ല പറഞ്ഞ് ഇപ്പൊ കൊറച്ചു നേരം ഒരു- അസർ സമയം കഴിഞ്ഞിട്ട് കൊണ്ടോയി നന്നാ
ഏഹ് മം.
ആഹ് ആഹ്
ഇന്ന് കിട്ടല് ഇണ്ടാവൂലല്ലേ
ഏയ് ഇന്ന് കിട്ടൂല, നാളെ വിളിക്കാന്നാ പറഞ്ഞത് എന്താ അറിയില്ല.
ആഹ് പിന്നെ എന്തൊക്കെയാ?
പിന്നെ എന്താ അങ്ങനെ പോണ്ട്, മക്കളൊക്കെ എത്രയിലാ?
മക്കൾ ഒരാള് ആറാം ക്ലാസ്സിലാണ്, ഒരാള് നാലാം ക്ലാസ്സിലാണ്, ഒരാൾക്ക് മൂന്നര വയസ്സ്.
ഓ മൂന്ന് മക്കള് ഉള്ളേ?
ആഹ് അതെ
ഓ
കുക്ക് ചെയ്യാനൊക്കെ അറിയോ?
കുക്കി ക്കിയാന് അങ്ങനെ അറിയുന്നില്ല, ചായ ഉണ്ടാക്കാന്, മുട്ട പൊരിക്കാന്, അത്രൊക്കെ ഒള്ളു അറിയാ
വെറൈറ്റീസ് ഒന്നും ഉണ്ടാക്കൂലേ?
വെറൈറ്റീസ് പറഞ്ഞാല്, ചട്ടിപത്തിരി ഉണ്ടാക്കാന് അറിയാം
ആഹ്
എന്റെ താത്ത ഒരു കുക്കറ് ആയോണ്ട്
ആഹ്
ഓളൊക്കെ പറഞ്ഞു തരുന്ന അനുസരിച്ച് ഇങ്ങനെ അവളൊരു കൈപ്പുണ്യം കിട്ടീന്ന് പറയാ വാണെങ്കിൽ. ആഹ്
ഒരു താത്തന്നെ ഉള്ളൂ
അല്ല ഒന്നും കൂടി ഇണ്ട്
ഏ താത്താക്ക് ജോലി ഉണ്ടോ
ചെറിയ താത്താക്കോ
ആഹ്
ചെറിയ താത്താക്ക് ജോലി ഒന്നും ഇല്ല ജോലി ക്ക് വേണ്ടിട്ട് ട്രൈ ചെയ്തിരുന്നു. എ ഡി എൽ എഡ് എഴുതി പി എസ് സി എഴുതി കിട്ടീന് പിന്നെ ഇപ്പോ ഡിഗ്രിക്ക് പോണ് ണ്ട്
ആഹ് കുട്ട്യാളൊന്നും ആയില്ല
ആഹ് ഒരു കുട്ടി ഉണ്ട്
ആഹ് കുട്ടി എങ്ങനെ നല്ല കുട്ടിയാ
കുട്ടിന്ന് പറഞ്ഞാ ഭയങ്കര പൊട്ടിത്തെറിയാ
തന്നെ
ജനലിന്റെ ചില്ല് പൊട്ടിക്ക പന്ത്കുത്തി പൊട്ടിക്ക അങ്ങനെ ത്തൊക്കെ കുട്ടിയാ ആഹ് മൂന്നര വയസല്ലേ മൂച്ചി പിരാന്ത്‌ ഇല്ലേ
ആഹ് പിന്നെ എന്തൊക്കെ
പിന്നെ ഒന്നുല്ല വേറെന്താ
അവര് ഇണ്ടോ ഇപ്പൊ വീട്ടില്
ഇല്ല ഇല്ല അവര് ഇല്ല ഓളുടെ നാത്തൂന് ഗൾഫിന്ന് വെരാണ്
ആഹ്
അപ്പൊ ഓല് അവടേണ് അപ്പൊ ഇന്ന് പോന്നുക്ക്ണ് നാളെ എത്തും ന്നാ പറഞ്ഞത്
അതേയോ ഉം പിന്നെ എന്തൊക്കെ
പിന്നെ ഒന്നും ല്ല
ചായക്ക് കടി ഉണ്ടേര്ന്നോ
ആഹ ചായക്ക് കട ഉണ്ടേര്ന്നു
ഇണ്ടാക്കലാണോ അതോ വാങ്ങലോ
ചിലപ്പൊ ഒന്ന് വാങ്ങും അല്ലെങ്കിൽ ഉമ്മ ഉണ്ടാക്കും
ആ ഇമ്മ നല്ല കുക്കിങ്ങ് ആണോ
ആഹ കൊയപ്പല്ലാത്ത കുക്കിംങ്ങാ
ആഹ്
ഇമ്മ എപ്പളും ഓരോ കടിയാള് ഇണ്ടാക്കും ടെസ്റ്റിങ്ങിനായിട്ടൊക്കെ സമയൊക്കെ പോകാൻ വേണ്ടി
ആഹ അതോണ്ട് ഇങ്ങക്കും
പോവയാ പറഞ്ഞ പരാതിട്ട് എപ്പഴും എന്തെങ്കിലും കടി ഉണ്ടാക്കി തരും
തന്നെ അതോണ്ട് കയിച്ചിലായല്ലോ
ആഹ ആ എപ്പോഴും ഇങ്ങനെ തിന്നിരുന്നാ മതിയല്ലോ
മതി മറ്റേ സമയം കൂടി ഇല്ലാന്നുണ്ടെങ്കിലേ
ആഹ സമയം ഉണ്ട് പറഞ്ഞാണ്ട് ഒരോ കടിയാള് ഇണ്ടാക്കും
തന്നെ
ഉം
പിന്നെ മക്കളൊക്കെ വരുമ്പോൾ ടൈമൊക്കെ വേഗം പോവൂലെ ഇങ്ങക്ക്
ആഹ മ ക്ക വരുമ്പോ തീയെ സമയം ഉണ്ടാവൂല്ല ഓലെതിനും കുട്ട്യാളെതിനൊക്കെ ആയിട്ട് ഇങ്ങനെ ഞാൻ പോകുമ്പോ
ആഹ് വീട്ടില് പണിയൊക്കെ എടുക്കുവോ?
ഞാനോ ആഹ് കൊഴപ്പല്ല അടിചുവാരി തോ ത്വ പാത്രം മൂടുവ ശരി അപ്പൊ ഉമ്മാക്ക് ഇ എവിടെക്കേലും ഉമ്മാന്റെ വീട്ടക്കൊക്കെ നിക്കാൻ പോവാണെങ്കിൽ സൽ ക്കായെന്തേ പരിപാടി ഉണ്ടെങ്കി പിന്നെ ഞാൻ തന്നെ കുറച്ചൊക്കെ മാനേജ് ചെയ്യും.
ആഹ്.
പിന്നെ വീട്ടിൽ വല്യമ്മ ഉണ്ടല്ലോ.
ആഹ്.
ഉം
പിന്നെ താത്താരൊക്കെ വന്നാൽ താത്താരൊക്കെ എടുക്കേക്കാരം ല്ലേ പണി
ആഹ് തി താത്തരക്ക് നല്ലോ എടുക്കും പണി.
ആഹ്
ഉം ഭയങ്കര എന്താ പ നമ്മ അങ്ങട്ട് ചെല താത്താരൊക്കെ നമ്മള് പറഞ്ഞ് ചെയ്യൊന്നും വേണ്ട ഓര് തന്നെ കണ്ടറിഞ്ഞ് എടുക്കും.
തന്നെ.
ആഹ് അവിടെ എടുക്കുമ്പോ എടുക്കുമോന്നെ പറയുന്ന ശേ താത്താരൊക്കെ വന്നാ ഇമ്മ ഫ്രീ ആയിട്ട് ഇരിക്കലേ വെറുതെ ഇരിക്കല ഓ എല്ലാ പണീം എടുക്കും ഉം.
ആഹ് പിന്നെന്താ?
പിന്നെന്തുല്ല നിങ്ങളിവിടെ കെട്ടിച്ച വീട്ടില?
ആഹ് അതെ ഞാൻ കെട്ടിച്ച വീട്ടിലാണ്.
അതെ ആഹ്.
എന്ന ഓക്കേ ഡാ പിന്നെ വിളിക്കാ. ചിക ഞൻ